കേൾ ക്കുന്നില്ലേ കേൾക്കുന്നില്ലേ
ആ കേൾക്ക
ആ പറയട്ടെ നമ്മളന്ന് ത്തെ വിഷയം വിദ്യാഭ്യാസാണ്
ആയിരൊക്കെ ഉണ്ട്
നല്ലതാണ് അവിടെ എന്താ പാട്
ആ ഇവിടെ സുഖം മഴ പെയ്തൊണ്ടിരിക്ക്ന്ന്
ആഹ് മഴണ്ട് നല്ല മഴയാണ് ഇന്ന് ഇന്ന് പൊതുവേ മഴള്ളോരു ദിവസ താണ്
അതെ ശെരിയാ
ഉം
അപ്പൊ നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെല്ലേ ആഹ് കഴിച്ചു കഴിച്ചു
ഉം ഇപ്പൊ നമ്മളെ വിദ്യാഭ്യാസ ആണല്ലോ നമ്മളെ വിഷയം അല്ലെ
അതെ അതെ
ഉം വിദ്യാഭ്യാസം നമ്മുടെ സമൂഹത്തില് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യാണ് നമുക്കാണെങ്കിലും നമ്മളെ കുട്ടികൾക്കാണെങ്കിലും അറിവ് വാണം വിദ്യാഭ്യാസം വാണം
അതെ
ഉ ജീവിതം മുന്നേറാന് വിദ്യാഭ്യാസം പ്രധാനാണ് ഏതൊരു വ്യക്തിയുടെയും അറിവിന്റെ തോ ടക്കം നമ്മുടെ ആ വി അറിവിന്റെ തോടക്കം എന്ന് പറയണ് കുടുംബത്തിൽ നിന്നാണ് നമ്മളൊരു ഒരു കു കുട്ടി പറ പറന്ന് വീഴുന്ന തിലൂടെയാണ് ആ കുട്ടിക്ക് പല പല അറിവുകളും നമ്മളുടെ കുടുംബത്തിൽ നിന്നാണ് ആദ്യം ലഭിക്കുന്നത്
അതെ അതെ
ഉം അതുപോലെ തന്നെ ഉം ഒരു കുട്ടി ഏ സംസ്കാരം ആ എന്നൊരു ഇത് ഊ ഉത്ഭവിക്കാൻ അവിടെ വിദ്യാഭ്യാസം വാണം ചെല ചിട്ടകളും കാര്യങ്ങളൊക്കെ ഉത്ഭവിക്കാൻ ആഹ്
വെ
പിന്നെ പറയാണെങ്കില് വിദ്യാഭ്യാസ ഉള്ള വ്യക്തിക്ക് നമ്മള് സമൂഹത്തിൽ ഉയർച്ച ഒള്ളു അതൊരു കുട്ടിയാണെങ്കിലും ഒരു ഉയർ വ്യക്തിയാണെങ്കിലും നല്ല നല്ല പഠിക്കുന്ന ഒരു കുട്ടിക്ക് നമ്മുടെ കൂട്ടത്തിതന്നെ ഒരു ഏഹ് എന്താ പറയാ ഒരു ഉയർന്ന ആ ബഹുമാനൊക്കെ നേടും.
അതെ.
മ്
പിന്നെ വിദ്യാഫ്യാസം ഉണ്ടെങ്കി മാത്രമേ ഒരു ബസിൻ്റെ ബോർഡ് പോലും നമുക്ക് വായിക്കാൻ പറ്റത്തൊള്ളൂ അല്ലേ, അക്ഷരങ്ങൾ മനസ്സിലായെങ്കിൽ മാത്രം.
ആ അതെ
പിന്നെ നമ്മുടെ പഴയ വിദ്യാഭ്യാസത്തൊള്ളതും പുതിയതായിട്ട് വെ ഒരുപാട് വ്യത്യാസം ഇല്ലേ.
ആ ഉണ്ട് ഉണ്ട് ഇപ്പ ഏ ഇന്നത്തെ സിൽ ഏ എന്താ പറയാ ഏ ഒ ഇന്നത്തെ പോലത്തെ ഒന്നുവല്ല പണ്ട് നമ്മള് പഠിച്ച പാഠപുസ്തകങ്ങളുവരെ എല്ലാം ഒരുപാട് മാറ്റങ്ങള് വന്നിട്ടുണ്ട്.
ശെരിയാണ്.
ഏഹ് പിന്നെ ഏഹ് ആ പറഞ്ഞോളൂ.
പുതിയ തരത്തിലുള്ളതാ.
അതെ അതെ
അതായത് സോഷ്യൽ മീഡിയ വഴിയൊള്ള പഠനമാണ് ഓൺലൈൻ പ്രെ ല്ലേ?
ആ അതെ ആ വിഷ്വൽ ആയിട്ടുള്ള ഏ ആ ഒരു ക്ലാസ് റൂം ആണെ എങ്കിലും വളരെ വിഷ്വലായിട്ടുള്ള ദൃശ്യാവിഷ്കാരത്തോടുകൂടിയുള്ള ക്ലാസ് റൂമുകളാണ് ഇപ്പോ അധികം കാണുന്നത്.
കാണുന്നത്.
നമ്മളെല്ല ഏ നമ് നമ്മൾ പഠിച്ചിരുന്ന കാലത്തൊക്കെ ആ നമ്മളൊക്കെ ദൃശ്യം കാണ് ദൃശ്യവൽക്കരണം കാണണങ്കി അയൽപക്കത്തെ വീടുകളിലൊക്കെ പോവണ്ടിരുന്നു, ഒരു ടി വി വരെ ഇന്നത്തെ ഇന്നത് ഇന്നത്തെ കാലത്ത് സ്കൂളുകളില് വരെ അതിനുള്ള സ സജ്ജീകരണങ്ങളിണ്ട്.
ഉണ്ടണ്ട്.
കൊറേ പണ്ടേകാലത്ത് പോവണങ്കില് ഗുരുകുല വിദ്യാഭ്യാസായിരുന്നു ഉണ്ടായിരുന്നത്, ഒരു മ് ഗുരുവിൻ്റെ വീട്ടില് പോയിരുന്ന് പഠിക്ക അന്നത്തെ കാലത്തൊന്നും ഏ കുട്ടികൾക്ക് ഏഹ് പഠിക്കാൻ എല്ലാ കുട്ടികൾക്കു അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല, ഇന്നിപ്പോ എല്ലാ കുട്ടികൾക്കും പഠിക്കാനും എ ഭക്ഷണം വരെ നമ്മടെ സ്കൂളുകളിലുണ്ട്.
ഉണ്ട് ഒണ്ട് നല്ല രുചിയേറിയ ഭക്ഷണമാണ് സ്കൂളിൽ കൊടുക്കുന്നേ. അതുപോലെ അതിന് തക്കവൊള്ളെ ടീച്ചർമാരും ഓരോ വിഷയങ്ങള് പഠിപ് ഠിപ്പിക്കാനും എല്ലാ സാറുമാരും ടീച്ചർമാരും എല്ലാമൊണ്ട്.
ആ അതെ.
പിന്നോക്കം നിക്കുന്ന കുട്ടികളെ മുന്നോട്ട് കൊണ്ടുരാനാണ് അവരൊക്കെ നോക്കുന്നത്.
ആ അതെ. ഇപ്പോ അത് അതിന്റേതായ ക്ലാസ്സുകളുമുണ്ട്ല്ലെ. ആ പണ്ടൊക്കെ ഒരു ഒരു നേരം മാത്രം ഇണ്ടായിരുന്നുള്ളു ഇപ്പൊ പഠിക്കാത്ത കുട്ടികൾക്ക് വേറൊരു നേരം പഠിക്കുന്ന കുട്ടികൾക്കൊരു നേരം ആ ഇതിന്റെ കുട്ടിയെക്ക് വേറൊരു നേരന്ന് പറഞ്ഞാ ഒരുപാട് സജീകർണങ്ങളുണ്ട് പിന്നെ ട്യൂഷനകള് ആ ട്യൂഷനുളൊക്കെ ഏ തുടങ്ങിക്ണ് ലെ ഇത് സ്കൂളുകളിൽ നിന്ന് കി ട്ട കിട്ടാതിന്റെ പൊറമേ നമ്മക്കവിടെ നിന്നും അറിവ് ലഭിക്കുന്നുണ്ട്. ആ പിന്നെ വിദ്യാഭ്യാസത്തിനുള്ള ഒരു ആ ഇത്ന്ന് പർഞ്ഞാ നല്ല ഉയർന്ന വിദ്യാഭ്യാസൊള്ള വ്യക്തിക്ക് മാത്ര സാമൂഹത്തി ഉയർച്ചേ ബഹുമാനോ ഉടവുള് പ്പൊ ഉദാരണത്തിന് പറയ്യാണകി ഒരു കുടുംബത്തിൽ തന്നെ ഒരു കൂലിപ്പണിക്കാര്നും ഒരു എഞ്ചിനീയറുണ്ടങ്കില് ഈ എഞ്ചിനീയറിൻനായിർക്കും കൂടുതൽ മുൻകണനാ കൂലിപ്പണികാരന് അതി ഇണ്ടായിന്ന് വരില്ല
ഇല്ല ഇല്ല അവർക്ക് വിദ്യാഭ്യാസം കൊറവാ അതെ പിന്നെ നമ്മടെ വി നമ്മട വിദ്യ സൊനുപറയുന്ന ന്തുവാരുന്നില്ലേ
ആ അതെ ആ നോ അധികം ച്ചിട്ടില്ലാന് പറയണം
അതെ അതെ എപ്പഴത്ത കുട്ടികൾക് ആണെങ്കി എന് എന്ത്‌ വേണേലും നമ്മളെങ്ങനെങ്കിലുവൊക്കെ ഒപ്പിച്ചു കൊടുക്കുന്ന ഒരു സാഹചര്യവാ എത്ര തര്ന്നവനായാല്ലും ല്ലെ
രെ
മറ്റൊരാൾടെ ഒരു സാധന എടുക്ക്ന്നെ നമ്മക്ക് സ സങ്കടവല്ലേ ഒരു പെൻസില് പോലും
ആഹ്
അതിന് പകരം നമ്മള് എല്ലാ സജീകരണങ്ങളും ഒപ്പിച്ചാ അവരെ സ്കൂളിൽ വിട്ന്നേ
ആ അതെ നമ്മളെ ക്കെ ചെല കാലഘട്ടത്തിലൊക്കെ ന്ന് പറഞ്ഞാ എ് മണ്ണെണ്ണ വെളക്കിൻ്റെ വെളിച്ചത്തിൽ വരെ പഠിച്ചെ കാലഘട്ടം ഉണ്ട് ഇന്നത്തെ കുട്ടികൾക്ക് അങ്ങൻത്തെ ബുദ്ധിമു മുട്ടുകളൊന്നും വരുന്നില്ല
ഇല്ല ഇല്ല
മ്മ് പിന്നെ ഏഹ് സ്ത്രീകളെ വിദ്യാഭ്യാസത്തിനു പറയുകയാണെങ്കില് പണ്ട് സ്ത്രീകൾക്ക് ഒരു പരിധിവരെ മാത്രേ വിദ്യാഭ്യാസം നിശ്ചയിച്ചിട്ടുള്ളൂ എന്ന് അവര് പ്രായായ വേഗം വിവാഹം എന്നൊരു തലത്തിലേക്ക് ഏഹ് എത്തിക്കും പിന്ന എന്നാ പല വി വിദ്യാഭ്യാസത്തിന്‌ ഉ ഉ വിദ്യാഭ്യാസം ഉള്ള വ്യക്തികളുടെ ഉയർച്ച മൂലം ആ പല സ്ത്രീകൾക്കും സമൂഹത്തിൽ ഇറങ്ങാനും പഠി പഠിക്കാനും വരെ ആഹ് സൗകര്യങ്ങളുണ്ട്
അതെ സ്ത്രീകളാണ് മുന്നില് ഏതൊരു കാര്യത്തിനും ആഹ് അതെ അതെ ഏതൊരു കാര്യ ത്ര നോക്കിയാലും സ്ത്രീകളാ മുന്നില് അല്ലെ ഒരു പഞ്ചായ ത്തിൽ ഒരു പരിപാടി തുടങ്ങിയാലും അവിടെ സ്ത്രീകളാ കൂടലും
ആഹ് ഏതൊരു മേഖലയിലും പുരുഷന്മാര് വളരെ കുറവാ സ്ത്രീകളാണ് മുൻഗണന നിൽക്കുന്നത്
അതിലൂടെ അവരെ മാന സിക സംഘർഷങ്ങളും പിന്നെ അവരുടെ കാര്യങ്ങളൊക്കെ ഈഹ് ചെയ്തു പോകുന്നുണ്ട്ട്ടാ നമ്മ നമ്മൾ സ്ത്രീ കള് ഉം ഏതൊരു കാര്യത്തിനും പുരുഷനെ ആഹ് ഈഹ് നേരിടാന്ന് പറഞ്ഞാല് അത് വലിയൊരു ബു ദ്ധിമുട്ടാണ് ഇതിന്റെ ഒക്കെ ഒരു ഉയർ ച്ച കാരണം വിദ്യാഭ്യാസത്തിന് വിദ്യാഭ്യാസം ഉള്ള ഒരു വ്യക്തിക്ക് ഇങ്ങനെ പണ്ട് ഉള്ള മ് ആൾക്കാരൊന്നും ഇതിനെ അനുകൂലിക്കുന്നില്ല സ്ത്രീകൾ പണിക്ക് പോകുന്നതിനും സ്ത്രീകൾ പഠിക്കുന്നതിനോടൊന്നും
അതെ അതെ ഇപ്പഴേന്ന് പറയാന് ഓ ഒ അ വളരെ കുറച്ച് സ്ത്രീകളെ ഉള്ളു വീട്ടുകളിൽ ഇരിക്കുന്നത് എല്ലാവരും ഓരോരോ തൊഴിലിനിറങ്ങിപ്പോകും തയ്യല് അ എന്തും ഏതിനും സൊസൈറ്റിയില് അങ്ങനെ ഓരോ കാര്യ ത്തിനും ചില ആണുങ്ങള് അവർ ആ ചില ആണുങ്ങളെ അവർക്ക് ജോലി ചെയ്യാന് വിടത്തില്ല പുറത്തോട്ട് എറങ്ങാൻ തമസിക്കത്തില്ല
അതെ അതെ
പിന്നെ പണത്തിന് ആവശ്യം ഉള്ളവരാണെങ്കി അവര് പറയും ആ പോയി ജോലി ചെയ്തോളാൻ പറയും
ങ്ങ്യാ അതെ അതെ ഉം
അതെ അവർക്ക് വിദ്യാഭ്യാസം ഉണ്ടായിട്ടല്ല
ആ അല്ല വിദ്യാഭ്യാസം ഒള്ളൊരു വ്യക്തിയാണെങ്കി അവര് നല്ലോണ്ണം പഠിച്ച് നല്ലൊരു ജോലിയില് ആക്കി കൊടുക്കും
അതെ അതെ അതെ
ഉം
പിന്നേന്ന് വെച്ചാ കൂടുതലും പഠിച്ച സ്ത്രീകള് തന്നെ ഇപ്പ വീട്ടി ഇരിക്കുന്നവരുണ്ട് ഒരു ജോലി ഇല്ലാതെ. ഒരു ജോലിന്ന് വെച്ചാ എന്താ സർക്കാ നല്ല പഠിത്തം ഉണ്ടായിട്ടും അവർക്ക് എംപ്ലോയ്മെന്റ് അങ്ങനെയുള്ള ഒന്ന് ഒന്നും കിട്ടുന്നില്ല അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സ്ത്രീകളൊണ്ട്
ഉം അതെ ഉം നിങ്ങളേതുവരെ പഠിച്ചെക്കണ് ഹലോ കേക്കുന്നില്ലേ
ആ കേൾ
നിങ്ങ നിങ്ങളേതുവരെ പഠിച്ചിക്കണ്
ഗ്രി സെക്കൻഡ് ഇയർ വരെ പോയി
ആ കൊള്ളാം ജോലിക്ക് എന്തേലും പോകുന്നുണ്ടാ?
ജോലിക്കൊന്നും പോകുന്നില്ല. അതാ ഞാൻ എന്റെ കാര്യത്തി തന്നെ പറഞ്ഞത് പ പഠിത്തം ഒണ്ടായിട്ടും പ്രയോജനവില്ല വീട്ടിലിരിക്കാനെ നിവർത്തിയുള്ളെന്ന് പറഞ്ഞ അതുപോലെ പല സ്ത്രീകളും ഇതേ ഒരു അനുഭവായിരിക്കും അവർക്ക് അവരിപ്പ ചിരിക്കുന്നുണ്ടാകാം ഓ ഇത്രയും പഠിച്ചിട്ട് നമു ഒരു പ്രയോജനവും ഇല്ലല്ലോ നമ്മുടെ മ ക്കളെങ്കിലും പഠിപ്പിച്ച് വലുതാക്കണം ക്കവർ നല്ല ജോലി അല്ലെ ജോലിയൊക്കെ സ നമുക്കൊ കൊടുക്കണം പൈസ ഇല്ലാ ത്തത് എവിടെയെങ്കിലും ഒപ്പിക്കണം എന്നൊക്കെയുള്ള ഒ ര് ചിന്താഗതിയായിപ്പം ഓരോ സ്ത്രീകൾ ടെ അല്ലെ രക്ഷകർത്താക്കൾടെ പൊതുവെ
ആ അതെ ഇന്നത്തെ പൊതുവേ ഒരു അഭിപ്രായം ഇണ്ട് അങ്ങനെ
അതെ അതെ
സമൂഹത്തില് പിന്നെ ആഹ് സ്ത്രീകൾക്ക് പറഞ്ഞാല് ജോലിക്ക് എറങ്ങിയാലും ആ ഇന്നത്തെ കാലത്ത് ഏ കൂടുതൽ ശമ്പളോ അങ്ങനൊന്നുല്ല പുരുഷൻല്ലാറെ കൊറച്ച് ശമ്പളം കൊറച്ച് കാണ്ട് ഏതൊരു മേഖലയിലും സ്ത്രീകൾക്ക് വേതന ഉള്ളൂ. തുല്യ ജോലിക്ക് തുല്യ വേത ഇന്നൊക്കെ വന്ന്ക്ക്ണെങ്കിലും പലയിടങ്ങളിലും ഇപ്പളും അതൊന്നും ആഏ ഏ പ്രയോജനത്തില് വന്നിട്ടില്ല.
അതെ അതെ.
ഉം. ഉം ഞാന് തുപോലെ ഹോസ്പിറ്റലം സ്രേഷനും പഠിച്ച് വീട്ടിലിരിക്ക്ണ ഒരാളാണ്. ജോലിക്കൊന്നും പോവാൻ കഴിയാതെ നമ്മൾ ആ അമ്മടെ ചുറ്റു ഉള്ള ആള്കൾടെ ആ
ആ അതെ അതെ ആ പർഞ്ഞൂ
ഉം പിന്നെ പറയണെങ്കി ഇന്ന് അംഗലവാടികൾ വരെ വളരെ ഏ ഉയർച്ചയിലെത്തിക്ക്ണ്. പണ്ടൊന്നും
ആ ആ അതെ അംഗനവാടിയിലെല്ലാം സ്ത്രീകൾക്കെല്ലാം ഇപ്പൊ ഹെൽപ്പറായി ട്ടും ടീച്ചേഴ്സ് ആയിട്ടും ഒരുപാട് ല്ലെ. വെ
ആ അതെ. മൂന്ന് വയസ്സ് മുതല് കുട്ടികൾക്ക് നല്ല പരിചര്ണവും നല്ല കഴിക്കാനുള്ള ഭക്ഷണവും ആ നല്ല വിദ്യാഭ്യാസവും കൊടുക്കുന്നുണ്ട് ടീച്ചർമാര്. അൽ ആ ഒരുപാട് അറിവു കള് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നാ ശരി. പിന്നെ വേറെ പ്ര ത്യേകിച്ചൊന്നും ഇല്ലല്ലാ?
ഇല്ല ഇല്ല ഇല്ല ഓകെ.
ഉം എന്നാ ഓക്കെ.
ഓക്കെ.